പറയു ഓ സുഖം തന്നെ.
ആരാ ഇവിടെ കുട്ടികളുടെ ബഹളാ. മദർ മദ്രാസ വിട്ട് ടൈം ആണേ. അപ്പൊ കുട്ടികളെ ബഹളാണ് അറിയാം. വിരുന്ന് കാരയൊക്കെ ഒണ്ട്, നാത്തൂൻ നാത്തൂനും കുട്ടികളൊക്ക ഒണ്ട്. ഒഴിവ് ദിവസായോണ്ടേ ഉം ഉം. അവിടെ ആരാ വിരുന്നാരൊക്കെ ഉണ്ടോ?
ഇവിടെ അങ്ങനെ വിരുന്ന് കാരൊന്നുല്ല, ഇവിടെ ഇന്റെ വീട്ടില് ആരും ഇല്ല എല്ലാരും പണിക്ക് പോയ്ക്കാ.
ആഹ് അല്ലെ
ഉം
അപ്പൊ ഇങ്ങനെ വീട്ടില് ഒറ്റക്ക് നിൽക്കുമ്പോ ബോറടിക്കൂല്ലേ?
പോകുന്ന്ണ്ടല്ലോ മ് പിന്നെ കൊറേ എച്ച്പി ലോഡ് ഏ ഫ്രണ്ട്സോ ആഹ് ഓരൊക്കെ പൊറത്ത് പഠിക്കാൻ പൊയി കെടക്കൊക്ക വരും ലീവ് കിട്ടുമ്പോ
ആ
ഉം ഇൻൻ്റ്യേ രണ്ട് വർഷ് ഷം കഴിഞ്ഞാ പുവാന്ന് വിചാരിച്ച്ട്ട് പോട്ടെഎത്ര കാലം വീട്ടില് നിക്കാൻ പറ്റ്ആ അത്രീം നിക്കാ
ഉം
ഉം ഉം ഉമ്മച്ചി ക്കു അതാ സമാധാനം
ആഹ്
ഉം
വെക്കേഷനിൽ ടൂറക്ക പോയൺണ്ടോ
ആഹ് പൂവലുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ
ഉം നിങ്ങള് അവിട തന്ന വിട്ടാ ഒക്ക പോവോ
ഏ
വിട്ടാ പോല് ലോങ്ങാ പോലി ഊട്ടിയിലെക്കക്ക പോയിണ്ടല്ലോ
ഇല്ല വ ഒരു കോഴിക്കോട് അങ്ങനെ ഒക്കേ പോവുല്ലോര്ന്ന്
കാണില്ലേ
ആഹ്
ഉം ഞങ്ങളാ കോയിക്കോട് ഭാഗാ
അ അ ആഹ് ഊട്ടിക്കൊന്നും പോവല്ല
ദൂര പോവാനൊക്ക ഇഷ്ടാണ് പ്പം മഴ ആയോണ്ട് ആഹ് കാണാണ്ടില്ലേ ആഹ് അയ്യ് അത് ആ ഈ സൂചിപ്പാറ അവിടെ കൊറേ സൊഖണ്ട്ട്ടേ അവിടെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ചൊരം കേറിയ ന്നല്ലാതെ വേറൊന്നും വയനാട് പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല
ആഹ്
ഒന്നാമത് അങ്ങോട്ട് ഇല്ലാതെ വയ്യ് അറിയണോലോ ഒന്നും ഇല്ലേ ഇനി ഒപ്പം
ആണോ ഇവിട ഇവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കി ടി അടിപൊളിയൊ
ആണല്ലേ
ആ
പിന്നെ ടൂർ ന്ന് പറഞ്ഞാ ഒന്നുല്ല നമ്മള് ഫ്രണ്ട്സിന്റെ ഒപ്പ ങ്ങനെ ചുറ്റി കറങ്ങനെന്നെ ടൂറുണ്ട് അപ്പൊ എടുത്താണെങ്കിൽ രസല്ലേ ല്ലേ ആ അതെന്നെ
പിന്നെപ്പോ കാണാനെങ്കി ത്തന്നെ കൊറേ കാലത്തത്തെ കഥ പറയൻണ്ടാകും പഠിക്കാൻ പോയതും അങ്ങനൊക്കെ സ്കൂളിലാണെങ്കി കഥ തീര് രൂലല്ലോ അതുപോലെ ഏ ലൗവർ റോ ലവ്വ റൊക്കെ ഉണ്ടായിനു ബുദ്ധിയില്ലാത്ത കാലത്ത് ഇപ്പൊ ബു ദ്ധി വന്നപ്പോ ഒന്നും വേണ്ടന്നാ
ആ അതന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് മെച്ചൂരിറ്റി ഇ ണ്ടല്ലോ പണ്ടത്തെ ത്തെ മാതിരി അല്ലല്ലോ
ഇത്തത് ഓരോ വള്ളിക്കുരുക്കേയ്
റ്റക്ക് അറങ്ങാൻ വയ്യാത്ത കാലാ
ആ സത്യയ് ഏത് ഡ്രസ്സ് ഇട ണം എങ്ങട്ട് പോണം, ആരെ കൂടെ പോണം, എത്ര സമയത്ത് തിരിച്ചെരുന്നൊക്കെ
ആ
ഓരോ വള്ളി മ് സത്യം. കല്യാണം കഴിഞ്ഞൊരെ മാതിരി.
ആ അതന്നെ.
എല്ലാത്തിനും ചോയിക്കണം ഓരോട്. ഇപ്പ നല്ല സമാധാനത്തിൽ ഇങ്ങനെ പോവാ. ഇപ്പോ അങ്ങനൊക്കെ ഇണ്ടായാത്തന്നെ വീട് ട്ടര്ക്ക് നമ്മളോട് വല്ലിയ വിശ്വാസം പോകും, നമ്മളൊന്നും എവിടക്കും വിടാനും ഓർക്ക് തീരെ വിശ്വാസം ഇണ്ടാവൂല. ഇല്ലാത്തപ് മ് ഇന്നൊക്കെ ഞാനും ക്ക് റിലേഷൻ ഇണ്ടായപ്പോ ഉമ്മച്ചിക്കൊക്കെ അറിയായിരുട്ടോ, അപ്പോ പിന്നെ എന്നെ ഞാ ഇപ്പ എവിടേക്കേലൊക്കെ പ് പോവാണെങ്കിൽ ഇയ്യ് ഓന്റെ കൂടെ പോവേക്കുലെ അങ്ങനൊക്കെ ചോയ്ച്ച്
അതന്നെ ന്നെ അങ്ങനെ ഇങ്ങനെ സംശയാല്ലേ പിന്നെ നമ്മക് ങ്കര വെർപ്പെക്കാരം ഇല്ലേ ആവശ്യ ഇല്ലാത്ത കാര്യത്തില് മ്
ഞാൻ മാറ്റിറ്റാണ് ഞാൻ മാറ്റിറ്റാണ് പറയുല ഞാൻ ആ വൈക്ക് പോവാട്ടോ പോയിട്ട് വരാന്ന്.
ആ
അപ്പോ വി ഇപ്പ ഭയങ്കര വിശ്വാസാ കാക്കമാർക്കായാലും ഉമ്മച്ചിക്കായാലൊക്കെ.
ഇപ്പ അയ്ന് അങ്ങനത്തെ ഒര് വ് ഇതൊന്നു വീ
ആ സത്യം ഇപ്പോ കൊറച്ച് ചിന്തിക്കാനുള്ള വിവരം ഇണ്ടായാ മതി.
ആ അതെന്നെ. പിന്നെ നമ്മക്ക് കൊറച്ച് മെച്ചേർഡ് ആവുമ്പോ ഇതൊക്കെ ശെരിയാവല്ലോ ഒക്കെ, ആ ന്നും പ്രശ്നല്ല നമ്മക്കന്നെ.
എന്തായാലും ഇപ്പോ പേരിനൊരു റിലേഷനൊക്കെ വാണല്ലോ അതുപോലെ ഇപ്പ ഞാൻ കണ്ട്. ആൾക്കാർ ചോദിക്കുമ്പോ ആ എനിക്കും ഉണ്ടായിന ഒന്ന് അങ്ങനെ പറയാലോ.
അങ്ങനെ പറയാലേലെ മ് ഇവിടൊക്കെ ഇണ്ടായിനി എൻക്കും ഇണ്ടായിനി കൊറേണ്ണം. ഒന്ന് ബ്രേക്കപ്പാവും പിന്നെ ഒന്നിനെ പുടിക്കും വേറെ ഒന്നിനെ
ഉം അപ്പോ തീരൊരു ഇതില്ല ലവ്വ്
അപ്പോ കല്യാണൊക്കെ കഴിഞ്ഞ് ഹസ്നോടൊക്കെ പറയും, എസ് ഇണ്ടായിനോ ച്ച് ഏ പിന്നെ ഇഷ്ടം പോലെ ഇണ്ടായിനി പറയും.
മ്
ഇവടെ പിന്നെ ഒക്കെ പറയും, കാരണം അമ്മ അമ്മായിമ്മേണെങ്കിലൊക്കെ ഫ്രണ്ട്സാണ്. മ് വേറെണ്ട്ച്ച ഇപ്പ ന്നാള് അട്ത്ത് കല്യാണണ്ടനി ലവ്വറെ കല്യാണം. അ ആ അപ്പോ അപ്പ ഞാന് ലവ് അവരെ കല്യാത്തിന് പോകാന്ന്റയുമ്പോ ഇമ്മാനോട് ചോയ്ച്ചു ആന്നും പ്രശ്നല്ല. എന്തും പറിയാ ഒക്കെ എടാപോടാ ബന്ധങ്ങള്
ആണോ.
മ് മ്
അങ്ങൻത്തെ ഒര് അമ്മായിയമ്മനെ കിട്ടാനും വാണട്ടോ കൊർ ച്ചൊക്കെ ലക്ക്.
അന് ഇവടെ അയ്‌ന് അനിയത്തിക്കൊക്കെ വയങ്കര പ്രശ്നാണ്, ഇല്ല ഒന്നും പറയാൻ പറ്റൂല്ല.
ആണോ.
ആ ഓളെ അമ്മായിമ്മ കൊർച്ച് സീനാണ്, ഞാൻ ചെൽപ്പോങ്ങനെ വീട്ട്കൊക് ക്കെ പോയാലും ഒന്നും പണിട്ക്കാതെ നന്ന രാവിലൊക്കെ വീട്ട് പോവേ. ഇവടെ അടുത്താണ് വീടെയ് അപ്പൊ അപ്പൊ അനിയത്തി ചോയ്ക്കും അപ്പൊ എൻക്ക് വീട്ടില് പണിയൊന്നുല്ല്യേനോ ഒന്നും ഇട്ത്തീല്ല്യേ ച്ചും ആ അതൊക്കെമ്മട്ക്കും പറിം ഇമ്മതന്നേ ഇമ്മറിം നന്ന രാവിലെ പൊയ്ക്കോ ജ്ജ്. ബട്ത്തെ പണിട് ക്കാണെങ്കി പിന്നെ അന്റോടെ തെങ്കിലും ട്ക്കാണെങ്കി പിന്നെ കെതേടല്ലേ അറിം മ്മ രാവിലെ ന്നെ പോയിക്കൊ
അല്ല ഞാന് അങ്ങനെന്നെ. ഒരു മുന്നറിയിപ്പൊന്നില്ല അവ്ട്ന്ന് ഇങ്ങട്ട് വരാണെങ്കിലും ഇബട്ന്ന് അങ്ങട്ട് പോവാണെങ്കിലും മ്മ ഞാ പോവാട്ടോന്ന്പർഞ്ഞ്ഒറ്റ പോക്ക. ഓക്ക് പിന്നെ ഒരായ്ച്ച ഒരായ്ച്ചത്തെ ബുക്കിംഗ് വാണം അമ്മായിമ്മാനോടെയ് വീട്ട് പോവാന് ഉം ഒരു
ചാലോലങ്ങനെ വിടേ ഇല്ല
ഉം പിന്നെ വാപ്പാന്റെ സമ്മതം. പിന്നെ വാപ്പാന്റെ അമ്മായിന്റെ പെങ്ങളെ സമ്മതം ഓരോര്ത്തര് ആ അങ്ങനെക്കെ. പിന്നെ അതൊല്ല ഒരാഴയ്ച്ചത്തെ ജോലി വീട്ടു ജോലി മുയ് വം ട്ത്തിട്ടേ അവരെ വിടൊള്ളൂ
ഉം
അങ്ങനൊക്കെ. ഇബടെന്ന അങ്ങനെ ഒന്നുല്ല. ഇവടെ അമ്മോശാക്ക പാത്രഒക് പ്പ കൈകിരും പാത്രം മോറിഒക്കെ. അടുക്കളേലൊക്കെ ഓരോ പാത്രക്കെണ്ടെങ്കില് ഞ പ്പ ഒരാ ശ് റൂമ്ക്കൊക്കെ വന്നാല് അതൊക്കെ മോറി വെച്ചുണ്ടാവും
തിരി എർച്ചി മീനൊക്കെ നന്നാക്കി തരും
ഉം
തിന്ന് പത്രംഅവ്ടെ ഇട്ട് പോവൂല. പ്പാക്ക് അങ്ങനെ ഒരു ഇതാ. ഗൾപ്പില് പോയോണ്ടേയ്ക്കാരം. കൊറേ കാല ഗൾപ്പിലൊക്കെ പോയോണ്ടേയ്
ആഹ്. അവ്ടെ ഇന്ന് വേ എല്ലാ സ്വന്തം കാര്യം നോക്കി നടത്തല്ലേ
അപ്പൊ പറിം. ഞാ തിന്ന പാത്രം ഞാനന്നെ മോറും പറിം
നല്ല ഇതാ നല്ലതാണ്
ആ ഈ ഇങ്ങളെ വർത്താനല്ലേ ന്റെ ഒരു കൂട്ടേര്ത്തിന്റെ പോല്തന്നെണ്ട്
ആണോ
ഉം. ഓളെ കല്യാണം കയിഞ്ഞു പ്പട്ത്ത് ഞങ്ങൾ കൂട്ടത്ത്ത്തെ ഫസ് ത്തെ കല്യാണം ഓളതായിരുന്നു അതിനു ശേഷംപ്പം ആരുതുല്ല
ആ എനിക്ക് ചങ്ങായിച്ചികളെ കിട്ടി അങ്ങനെ ഭയങ്കര ബഡായിയ എന്തെങ്കിലുംക്കെ പറയും ചിലപ്പോ പൊട്ടത്തരും പറയും
ങ്ങളെയികുലേ ആ കൂട്ടകുറച്ച് വർത്താനള്ള ആള്
അങ്ങനെന്നുംല്ല ഞാന് വീട്ടിൽ സൈലന്റ് ആണ് ആരെയും കിട്ടിയൽ അങ്ങനെ എനിക്ക് പറ്റിയ ആള കിട്ടണം എന്നള്ളു അവിടെ ഏട്ടത്തിന്റെ മക്കളൊക്കെ വ അല്ലാതെ നമ്മളെ ഏജ് പ്രായമായോടൊന്നും ഞാൻ വെല്ലാതെ മുണ്ടൂല
ആ.....
ആ എനിക്ക് കുട്ടികൾ ആരെയും കിട്ടണം എൻക്ക് അങ്ങനെയണ് എനിക്കിപ്പോ ഇരുപത്തൊമ്പത് വയസായിന്നാലും കുട്ടികളെപ്പം കളിക്കണ ഇഷ്ടം അങ്ങനെരു വായാടിന്ന് പറഞ്ഞ മാതിരിം ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിച്ചണം മോഡേൺ ഡ്രെസ് ഇടണം അങ്ങ അങ്ങനത്തെക്കോരു താല്പര്യം
ആ എനിക്ക് ഇഷ്ടപ്പെട്ടു
ഉ ഇവിടെ അങ്ങനേണ് ഞാനിപ്പോ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടും അപ്പൊ അമ്മായിമ്മ ആദ്യൊക്കെ ഇങ്ങന പറ്റുലെ എതിർപ്പേന്ന് ട്ടോ ഇല്യെ വല്ല്യ ചുരിദാരൊക്കെ ഇടണംന്നേന്ന് ഇപ്പൊ പ്രശ്നം പറയും ഞാൻ ലോങ്ങൊക്കെ ഇട്ടാല് അനക്ക് എറക്കം കൊറഞ്ഞതന്നെ രസം പറിം
ഇങ്ങള് ഏ ഇത് നീളം കൊറവാ
ഏത്
ഇങ്ങള് നീളം കൊറവാ
നീളോ അൻപത്തേയ് നൂറ്റി അയ്മ്പത്തയ്
ആ
ഹൈറ്റ് ഒക്കെ ഉണ്ട് പാകാ
ആ ആ
എന്തച്ച ങ്ങ ഫ്രണ്ട് നീളല്ലേ ഫ്രണ്ട് ഹൈറ്റ് കൊറവാണോയ്ക്ക
ഏ
ഫ്രണ്ട് ഹൈറ്റ് കൊറവാണോയ്ക്ക
ആ ഇൻക്ക് നല്ല കൊറവാ ചെറുതാണത്
ആണ്‌ലേ
ഉം ഞാൻ പിന്നല്ല കട്ട കട്ട ചെരുപ്പൊക്കെ ഇടാ കോളേജ്ക്ക്
ആണ്ല്ലേ ആ
ഇന്റെ ക്ലാസ്സിൽ ഞാനാ പ്രായം കൊറഞ്ഞേ
ആ അങ്ങനേണോ
ആ ഞാൻ പതിനെട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇരുവത്തിയൊന്നും പത്തൊമ്പതൊക്കെ ഇള്ളോരാ
ഏ അങ്ങനെയൊക്കെ ഉണ്ട് ആ
ആ
ഉം
ഇന്നെ നേത്തെ കൊണ്ട ചേർത്തിയതാ അഞ്ചു വയസ്സിന് മുന്നേന്നെ
ഞാൻ ഇവിടെങ്ങനെ ആ എന്റെ പ മൂത്തച്ച്ചിന്റെ മക്കളോട് ആ നാത്തൂന്റെ മക്കളോട് ഓലൊക്കെ ആയിട്ടാ കൂട്ട്
ആ
അല്ലാതെ പുറമായിട്ട് ഇങ്ങനെ വല്ല്യ കമ്പനിയൊന്നുംല്ല അയലവക്കത്ത ആയിട്ട് വല്ല്യ കമ്പനിയൊന്നുംല്ല
അയൽവക്കത്ത് ആരൂല്ല
ആ ഇവിടെ ഉമ്മൊക്കെ പോവാ വൈകുന്നേരം ആയാല്
ആ ആ ഉം
പിന്നെന്താ ഇന്നാ ശെരിട്ടോ ഉം